ഒ ഓഹ് വാലൈക്കും ഹലോ എന്തൊക്കെയിണ്ട് വിശേഷം എടോ അങ്ങനെ പോകുന്ന് ജോലി തിരക്കിലൊക്കെ ആയി ട്ട് അങ്ങനെ പോകുന്നുണ്ട് അവിടൊക്കെ
ഉം ഉം ഇവിടെ അതേപോലെ തന്നെ അങ്ങനെ പോണ് ഇന്നിപ്പോ അതിലൊക്കെല്ലേ മഴ ഇപ്പനല്ല
ആ ഇന്നലെ ഈ നേരൊക്കെ നല്ല വേയില ഓ ഇന്നലെ നല്ല അരിവരെ ഒ ണങ്ങും പക്ഷെ ഇന്നപ്പോ അതല്ല ഇന്ന് നല്ല
എത്ര പെട്ടെന്നാ മാറിയെന്നറിയോ
ഉം ആ അതെ ഇന്നലെ മഴക്ക് എല്ലാരും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് മഴ വന്ന് ഇന്നിപ്പോ മഴ ഇല്ല മഴ കിട്ടായിട്ട് കുറ്റം പറഞ്ഞ് മഴ വന്ന് ഇപ്പ മഴ കിട്ടിയപ്പോ വെയില് അങ്ങട് പോയികിട്ടി ആ അതന്നെ അതന്നെ മഴ വേണം ആ മഴ ഇല്ല്യഞ്ഞ ഭയങ്കര പ്ര ബുദ്ധിമുട്ടാ
നിങ്ങ വേനലാകുമ്പോ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ വരില്ലേ
അതന്നെ പിന്നീടാണ് വരാ മോളെ എന്താ പിന്നെ എന്നിട്ട്
അതൊക്കെ ആ അതാ രാവിലെ പറഞ്ഞില്ലേ നേരം വേളുക്കുമ്പോ
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നുണ്ടല്ലോ റി ബാക്ക്ഗ്രൗണ്ട് പൊറത്തുന്ന് സൗണ്ട് കേക്കുന്നുണ്ടല്ലോ
ഉണ്ടോ ഞാനിവിടെ മോന്ക്ക് ചോറ് കൊടുക്കാണ് ഓന് അവിടെ ഇരുന്നങ്ങനെ കഴിക്കണ് ഇണ്ട്
ഉം കട്ടായി പൂം
അതെലെ ദാ ഉമ്മ ദാ അവിടെ ഇവിടെ മേലക്കന് കേറിക്കണ് മുത്തച്ഛന്റെ ഇടുത്ത്ക്ക് ഞാൻ ഇവിടെ മോൻ ക്ക് കഞ്ഞി കുടിക്കണില്ല ചോറും കോടുക്കാ
എന്താ ഇന്ന് ഇത് സംഭവം ചോർന് എന്തേർന്ന്
ചോറിന് നമ്മളെ നെത്തല് ഇല്ലേ ചെറിയ മീന് നിങ്ങളെന്താ അവിടെ പറയല് എനിക്ക് അറിയൂല ഞങ്ങള് ഇടെ നെത്തല്ന്ന് പറയല് ചെറിയ നെത്തല് ചെറിയേ മീന് നെത്തല്
നെത്തല് ആ ഇവിടേക്ക് നെത്തൽ നെത്തല്ന്ന പറയാ ആ ഉം
അപ്പോ കഞ്ഞി എങ്ങനെയായിട്ട് കഞ്ഞി വേണ്ട കഞ്ഞി വേണ്ട തന്നെ അപ്പ ഇങ്ങനെ ആ കഞ്ഞിന്റെ ചോറ് എടുത്തിട്ട് ക ചോറ് കൊടുത്ത ചോറ് കൊടുക്കാ
അതന്നെ അത് നല്ല കാര്യം എങ്ങനെയാലും വേണ്ടില്ല അരി ആ വ
ആ ആ നിങ്ങക്ക് വേറെല്ലോ ചോദി
ആ മക്കക്ക് ഒരു വേഷപ്പുണ്ടെങ്കിൽ തന്നെ ഒരു എടങ്ങാറാണ് നുമ്മ
ആയി നമുക്ക് വേഷ്ക്കണമാതിരിയന്ന്
നമുക്ക് വേശ്ക്കുമ്പോ നമ്മളെ ബാറ്ററി ഇങ്ങനെ കുറഞ്ഞു പോവുന്നമാര്യ
പിന്നെ എന്തൊക്കെയാ
പിന്നെ എന്തടാ ദാ രണ്ടും ഇവിടെ ഇണ്ട് ഇന്ന്പ്പോ ഒരു യുദ്ധത്തിലാണ്
ആ ഇന്നിപ്പ പറയണ്ട ഞായറാഴ്ച ഇന്ന് കൂടെ വേണരുന്നു സ്കൂള്
ഏ ഞായറാഴ്ച ആയതൊണ്ട് പറയണ്ടാ മോളെ
ആഹ് ഒരു ഒഴിവ്ണ്ടാവില്ല നമ്മടെ തൊ വായക്ക്
അതെ ഞായറാഴ് ആയിക്കഴിഞ്ഞാല് അങ്ങനെ ആണല്ലോ പ്രശ്നം അല്ലാതെ നമക്ക് സംസാരിക്ക ക്കാനും കഴില്ല ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് വിളിക്കണെങ്കില് ഇവര് സ്കൂളി പോണം
ആഹ് അതെ നല്ല സൗകര്യത്തില് സംസാരിക്കണന്നുണ്ടെങ്കില് ഓരോറ്റ സ്കൂള് പോയെങ്കിലേ പറ്റൂ
ആ അതന്നെ ആന്നാലേ സമാധാനത്തി സംസാരിക്കാൻ കഴിയൂ ഉം ഉം ഉം മക്കൾ മറ്റവരൊക്കേ എവിടെ കുട്ടി വലിയവര് എവിടെ
വലിയത് ഒരാള് ഇപ്പോ
ഉം മഴ ആയതൊണ്ട് ശബ്ദത്തിന് എന്തെങ്കിലും കൊഴപ്പണ്ടോ
ആഹ് ഇല്യ ഒരാള് ഇപ്പം മുത്തച്ഛന്റെ വീട്ടിലെക്ക്‌ ഓള്പ്പോ കളിക്കാൻ പോയതാര്ന്നെ അവ്ടെ ഓളും ഓളെ കൂടെല്ല ഒരാളും കൂടെ ഇണ്ട്
ആഹ് ആഹ്
വൈകി കളിക്കാൻ ആര്ന്ന് ജോപ്പ് വല്യ ആള് താവിടെ മദ്രസ് ഒരുപാട് എഴുതാന്ണ്ടാര്ന്നു ഫോൺ എടുത്തപ്പോ ചീത്ത പറന്നിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞയച്ച്ക്ക്‌ണ്
ആഹ് ഇവിടെ മോട്ട്റ് നറഞ് ചിന്തിട്ട് ഞാനേ അറിയുന്നില്ലടോ മോട്ടറ് നരഞ് ചീന്തിട്ട് എന്താണ്ത് മോട്ടർ ആ ഇതാണോ വെള്ളാണോ മഴെന്റെ വെള്ള ആണോ ഒന്നും മനസ്സിലാവില്ലപ്പോ ഇല്ല മഴ മഴയൊണ്ട് അങ്ങനെ ഒരു കഥ
പിന്നെ എന്തൊക്കെ വെറെ എവിടെയാ എന്താണ്ടാക്കി ചില്ലി ചിക്കൻ ഉച്ചത്തെക്ക്‌ ഇപ്പ എന്താണ്ടാ
ഉച്ചക്കത്തേക്ക് ന്ന് ഉണ്ടാക്കിയത് എന്താച്ചാല് ഇത് സൂതഇല്ലെ അവിടെക്കെ എന്താ പറയാ അറില്ല സൂതമീൻ സൂതമീന് കറിവച്ചതും എന്ത എന്താണ് ഉം ന്തായിന്റെ പേര് ഹാ അയിന്റെ പേര് കിട്ടുന്നില്ല ആ മീന്റെ അങ്ങനെ പോരിച്ചതും ആക്കി നിക്ക്ന്നിണ്ട് ഇനിയിപ്പം സൂത മൊളക് ഇടാന്ന് വിചാരിച്ച്
ഉം അ അത് ഉണ്ടാവ്വൊ സൂത പിന്നേം രസാണ് ച്ചിരി കട്ടി കിട്ടാത്ത പോലെയാണ് സൂധ
അയിന് മല്ലിട്ട് കൊടുത്താ മതിലൊ സു
മല്ലി ഇട്ടാ മതിലെ ആ ആ
ഉ ഓ മല്ലിയിട്ട് കൊടുത്താതി മല്ലിയിട്ടലെ സൂതയക്ക് നല്ല കട്ടിണ്ടാവും ആഹ് മൊളയാർ മാത്രം അല്ല മൊളക് മാത്രം ആവുമ്പം ഒര് രസം കിട്ടൂല നമ്മള് ഒരു ഒന്നര സ്പൂൺ മൊളക് ആണെങ്കില് ഒരു ക്കസ് മല്ലി വേണം മസാല കറി ഒണ്ടേ അത്ര മസാല ആവൂല മുക്കാൽ വേണ്ട ഉം അത്ര ഒണ്ടന്നാലും മോളകിട്ട കളർന്നെ ഉണ്ടാവൊള്ളു ഉം അതൊരു ടേസ്റ്റ് കൂടുതലും അങ്ങനെ വെക്കലാ
ടെസ്റ്റ് കുടുവാ ആ ഇല്ല നമ്മളോട് അധികം ഇപ്പ അല്ലെങ്കി പൊരിക്കും
വറ്റിക്കേ സൂതെ
പോരിക്കല് തന്നെ ആണ് എർക്കും ഇഷ്ടം അത് മറ്റ് കറി വെച്ചല് ഒര് കട്ട്ണ്ടാവില്ലാ പറഞ്ഞിട്ട്
ആ ആ അവ ഉണ്ടാവോ വരിച്ചാലൊക്കെ ഉണ്ടാവോ കൂട്ടാണ്ടാവോ
ഓ ആഹ് അ അതിനനുസരിച്ച് ആളില്ലല്ലോ കുട്ടി വന്നിട്ട് കുട്ടികൾ വല്യ ഓള് പിന്നെ രണ്ടാമത്ത വീും കുപ്പില്ല പപ്പതോ അവന
അനക്ക
അങ്ങനെ കൂട്ടാന്നല്ലാെ മീനൊന്നും വല്യ ഇഷ്ടല്ല മാന്തല് ഇഷ്ടാണ്
തേങ്ങാപ്പാല് ആക്കട്ടെറിട്ട് ഉം ഉം ആ തേങ്ങാപ്പാ ഒരു മിനിട്ടെ മുളവിട്ടു ഉപ്പിട്ടു പിന്നെ എന്നിട്ട് എന്താണ് പിന്നെ പാട് ന് അതടിക്ക പിന്നെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ എന്തൊക്കെയ കറിയുണ്ടോ
പൊറത്തൊക്കെ പോകലില്ലേ?
ആ ലച്ചു ലച്ചിനാ ഓ എന്റെ ബാഗ് ല്ണ്ട് പിന്നന്ന ന്നട്ട്
പൊറത്തൊക്കെ പോവലല്ലേയിക്കാ
ഓ പൊറത്തൊക്കെ പോവാറുണ്ടടോ പൊറതൊക്കെപ്പം പനി അപ്പ ഒരു കച്ചവടമാണ് അപ്പം പിന്നെ കച്ചവടത്തിൽ ആയതൊണ്ട് പുറത്തു പോവാന്നറിഞ്ഞത് ഇതാണ് എന്താ രാത്രി പോവുള്ളൂ നമ്മള് എവിടെ പോവാണെങ്കിലിൽ തന്നെ അധികം ഫുഡ് ഴിക്കാൻ ഇങ്ങനെ ഇറങ്ങും പിന്നെ പരിപാടിയൊക്കെ ഇണ്ടാകുമ്പോ ഞാന് അങ്ങനെ പോവും ക്കായ്ക്ക് പോരാൻ കഴയില്ലല്ലോ ഉം അങ്ങനൊക്കെ ആയിട്ട്
ആ സതണ്ട അ പിന്നെ
പിന്നെ അത് എന്റായി അന്റെ എന്തായി ഭക്ഷണൊക്കെ അവിടെ എന്തൊക്ക
എങ്ങനെ
അവിടെ എന്തൊക്കെ ഭക്ഷണം അവിടെ എന്തൊക്കെ ഭക്ഷണം
അ ഇവിടെ എന്താ വെച്ചല് ചെറിയ സ ഒത്തിരി മല്ലി മല്ലിക്കറീണ് വെച്ചത് ഉപ്പൊക്ക് അവിടെ ഇപ്പൊക്ക് അതാണ് ഇഷ്ടം വെത്തല് മല്ലി മല്ലിപ്പൊടി പറ്റിക്കല്ല മല്ലി ഇയാള് പറഞ്ഞത് ങ്ങനെ പീര അധികട്ടിട്ട് മല്ലി പീരയാണ് വെക്കലത്രേ അത് ചീരുള്ളി അധികം വെച്ചിട്ട് തൂമ്പിക്കും വറവിടും അപ്പ രസാ നമുക്ക് കഥ ഇഷ്ടം പോലാ പിന്നെ എനിക്ക് താല്പര്യല്ല
ആ എന്റെ ഉമ്മേന്റെ നാട്ടിലേക്ക് അങ്ങനെ വറ്റിക്കാ ചെയ്യാ മത്തിയൊക്കായാലും തന്നെ അവരു കുറുകിയാ വെക്കുക ലൂസ് ആയിട്ട് എടുക്കൂല
രസായിട്ടായിരിക്കുല്ലേ ആ ആ മറ്റേ എന്റെ മോക്ക് ആ പിന്നെ കോടംപുളി ഒക്കെ ഇട്ട വെക്കൽ നല്ല രസമാണ് നെല്ലിക്ക ക്കെ ഇട്ട് കുടമ്പളൊക്കെ ഇട്ടുകഴിഞ്ഞാല്
ആഹ് അത് ആഹ് റെസിപ്പില്ലേ ആഹ് അതില്ലേ ഒരു മുളക് പൊടിയും പുളിയും മാ മാത്രം പിഴിയണ്‌ തക്കാളീം ഉള്ളിയൊന്നും ഇടൂല്ലതില് അപ്പൊ അയ്യ ഫ്ലേവർ പോയിപ്പോ മീന്റെ ഫ്ലേവർ മാത്രമേ ഇണ്ടാവേയുള്ളൂ മുളക്പൊടി കൊറച്ച് എരുവിന് ഇടും ആഹ് അങ്ങനെ ഉപ്പു ഇട്ടിട്ട് മീനും വെച്ച് ഇങ്ങാണ്ട് പറ്റിക്കും പുളിയും പീഴിഞ്ഞിട്ട് ക്ഷെ എനിക്കങ്ങട്ട് വലിയൊരു പിടുത്തം കിട്ടണില്ലാ
ഉം
ആ എരുുംപ പുളിയും കിട്ടണെങ്കിൽ ആ തക്കളും വലിയളിയ ഒക്കെ ചേർന്നാൽ അ ആ ഇഞ്ചി പളത്ത അയിന്റെയക്കെ ഒ ഒരുരച കട്ടര രാ എല്ലാ പരിപാടി നച്ചിക്ക്
എങ്ങനെയ
ഉച്ചക്ക് പരിപാടിയൊന്നില്ലയാ
ഇല്ലില്ല
ഉ ഉം ഉ
ഇന്നല്ലന്നല്ല
ആഹ് അങ്ങനെ ഉം ഇവിടെ അങ്ങനെ തന്നെ ന്ന് ല്ലാഞ്ഞെ നന്നായി എന്താച്ചാല് മഴ ല്ലെ. ഇന്നലൊക്കെ ആണെങ്കി ഇന്ന് പരിവാടി ഉള്ളോരൊക്കെ കുടുങ്ങി പോയിണ്ടാവൂല്ലേ.
ആഹ് പറയാണ്ടോ കാരണം ഇത് ഇങ്ങനെ പെട്ടെന്ന് വെച്ച് കാണ്ട് മഴയല്ലേ. ത് തൊട്ക്കത്തിലേ ആദ്യാക്കെ ഇണ്ടായിനില്ലേ സ്കൂള് തൊർന്ന സമയത്തൊക്കെ ഇണ്ടായിര്ന്നല്ലോ മഴ.
ഇന്നലൊക്കെ ആണെങ്കില് നല്ല സുഖായ്ര്ന്ന് അട്
ആഹ്. കുടിര്ക്കൽന് പ്പൊ നല്ല ഡെസും ചുരിദാറൊക്കെട്ട് പോയാലൊക്കെ ന
നല്ല രസണ്ടാവും. ആ അതന്നെ അതെന്ന പണി കിട്ടും.
പണി കിട്ടും.
ഉം പിന്നെന്ന്ട്ട് ഈ മഴയാണ് എല്ലാരും പക്ഷെ മഴ വേണം താനും ന്ന ന്ന്ട്ടും മഴ പെയ്ത ചൂടറിയുന്നില്ലല്ലോ ശരീരത്തിലേക്ക് വയ് അല്ല ചൂട അറിയില്ലല്ലോ തണുപ്പറിയുന്നില്ലല്ലോ
ഇല്ലില്ല ആഹ് പ്പൊ ആവ്ണല്ലോ ഇപ്പൊ പെയ്തിട്ടല്ലേള്ളൂ. ഇപ്പൊ ഒരാഴ്ച പോരും വെയിലായിട്ട് ഇന്ന്പ്പൊരു പെയ്യാൻ തൊട്ങ്ങീ ട്ടല്ലേള്ളൂ.
ഏ അവ്ടെ ഒരാഴ്ച്ചായിണ്. ഇവിടെ രണ്ടൂസം ആയ്ട്ടേള്ളൂ വെയില്.
തന്നെ ആ മ്മക്ക് ന്നാ കൊറേ ദിവസം ഒരു ആയ്ച്ചോരും വെയിലെന്നെയായ്ര്ന്ന്.
തന്നെ ഇവ്ടെ ആകെ രണ്ട് മെയ് ഇന്നലെ നല്ല ഇന്നലെ നല്ല വെയില ച്ച് മെനിയാന്ന് അതേപോലെ രാവിലെ മഴ പെയ്ത് അതന്നെ.
ആഹ് ഇന്ന് നക്ക് ഇന്നലൊക്കെ എന്താ വെയില് ന്നറിയോ.
ആണോ ആഹ അന്നനെ ആ ര് ഞാൻ ഇന്നലെ ചേതാക്കിയാ മതി പക്ഷെ എനിച്ച് പനിച്ചപ്പോ ഞാൻ പിന്നെ വല്ലാതെ പനിയായിരുന്നു കഴിഞ്ഞ കൊണ്ട് നീ വരയിരുന്നു പിന്നെ ഇയിപ്പോ പിന്നീ പനിച്ച എടുക്കന്ന് വിചാരിച്ചു വീട്ടില് അരീം വേലയൊക്ക നിന്നില്ല കടെന്ന് റേഷൻ കടെന്ന് നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന-
അതെന്തേ പനിക്കാൻ കാരണം
മക്കൾക്കൊക്കെ ഉണ്ട് വൈറൽ പനിയല്ലേ മക്കൾ മക്കൾ എനക്ക് തന്ന- മക്കള് ഇന്റെ ഞാൻ മൂപ്പർക്ക് കൊടുത്ത - അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് വയറൽപ്പനി എല്ലാരേും കൊണ്ടല്ലോ പോവുള്ളൂ
പിന്നെ
അങ്ങനെ അങ്ങനെയൊക്കെയായിട്ട് പിന്നെ എന്നിട്ട് എന്നാ പണി നടക്കട്ടെ ഏതായാലും വിളിക്കാ എന്നാാലേ
ആ ശരി
ക്കെ ശെരി ഉം എല്ലാ- ഹലോ പോയോ